അസ്
ആഹ് കേൾക്കുന്നുണ്ട് സുഖണ
ചായ കുടിയൊക്കെ കഴിഞ്ഞാ
ആണാ ചായ കൂടി കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് എല്ലാരും ചായക്കോ കുടി ച്ചു ഉം
ന്തചായക്കടി
ഉം ചായക്ക് പയയിരുന്നു പഴം പുഴിങ്ങേർന്നു നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും കുടിച്ചോ
ആ ചായടിച്ചു ഉ മക്കള് വന്ന് ഒരാള് വന്ന് ഒരാള് ട്യൂഷൻ പോയിക്ക്ണ് ആഹ എന്തരുന്നു ആ അടുത്തന്നെണ് അട്ത്തന്നെണ്
ശരി ഇന്ന് ഉ ഉം വെണ്ട ഇനി വെണ്ടക്കറിയെരുന്നു പിന്നെ നല്ല മത്തി ഇണ്ടായിരുന്നു മത്തി പൊരിച്ചോ അവിടെ എന്തനി
ഇവിട അയില്ല കറി അയിലർന്നു അയില
ആഹ പച്ചക്കറി ഇല്ല കൃഷിയൊന്നുല്ല ഇങ്ങനെ കടെന്ന് വാങ്ങല ഇങ്ങള് വീട്ടില്ണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല വീട്ടില് ഞാവലുണ്ട് ഞാവൽ
ആ ആ നാവൽ പയം ഇണ്ട്ലെ ശരി ഉ ഇപ്പ മായൊന്നുല്ല ഇന്ന് ഉച്ചക്കേഷം മായല്ലല്ലേ രാ തെങ്ങനെ കുറച്ച് ആ അതെതെ അതൊണ്ട്പ്പോ ഇന്ന് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണക്കാനായി
ആഹ അത് തന്നെ ഇന്ന് വെയിലുണ്ടായാര്ന്ന്
വെയിലറച്ചാ പിന്നെ നല്ല വെയിലാല്ലേ ചൂടാല്ലേ വെയിൽന്
ആഹ നല്ല വൈൽ അങ്ങിട്ട് ഇണ്ടായില്ല ഇന്നാലും തുണിയൊക്കെ ഒന്ന് വാടി കിട്ടാനുള്ള വൈൽണ്ടാർന്ന്
മക്കൾക്ക് സ്കൂ ചക്ക പിന്നെ ചക്ക വീട്ടിലില്ല വീട്ടിലിണ്ട് അപ്പോ ഒൽ തീരുംതൊക്കക്കെ തീരണ്ട സമയ ആയല്ലലെ ആ ചക്കെ മാങ്ങക്കെ ഇങ്ങക്ക് അവിടെണ്ടോ വീട്ടിലുണ്ടോ
ഇവിടെ ഇല്ല എന്റെ വീട്ടിലിണ്ട് അവിട്ന്ന്ക്കെ തരും ഉ
ചക്ക എങ്ങനെ കൂട്ടാനൊക്കെ ഇണ്ടാക്കോ
ചക്ക കൂട്ടാന്ണ്ടാക്കൂല മറ്റേത് ഒല് ഒൽത്തും ഉള്ളി മുളക് ക്കൊ ചതച്ചിട്ട് ഒൽത്തും ആ
ഉ ഉം എല്ലാർക്കും ഇഷ്ടായിരിക്കോ മ ആ കൂട്ടാൻവെക്കേണ്ട് മ ക്കളൊന്നും അധികം കൈക്കുല ഓൽക്ക് പൈപ്പിച്ചതാഷ്ട്ടം
ഇവിടെ പഴ്ത്ത ത്ക്ക് ഇഷ്ടം
ആ അതെ ആ അതന്നെ നമ്മളെ കാലത്തൊക്കെ നമ്മള ഇങ്ങനത്തെ കഴിക്കേണ്ടല്ലോ അപ്പഴെ മ്മക്ക്ത് ഇഷ്ടാണ് ഇപ്പത്തെ മക്കൾക്ക് അതൊന്നു ഇല്ല ആ ഇഷ്ടല്ല എന്തെങ്കിലൊക്കെ ചെറുകടികളൊക്കെ വേണ്ട്യേ
ആ ആ
പിന്നെ സ്കൂള് വീടിന്റെ അടുത്തെ ആഹ് വെക്കേഷൻ അടിപൊളിയേർന്നു ഉ ഉം ഉ
ടൂറൊക്കെ പോയി
ആ ടൂർ ഒക്കെ പോയി ഞങ്ങൾ എല്ലാരും പാടെ കൂടി റിസോർട്ട്ക്കെ ഇണ്ടായ്നി ഫാമിലി എല്ലാരും പാടെ കൂടി റിസോ ട്ടക്കെ എടുത്ത് ആഹ് വന്ന് ആ രാവിലെ ഊട്ടിയല്ല ഊട്ടിയല്ല കക്കാടംപൊയില് അറിം ഞങ്ങളിവിടെ കോഴിക്കോട് ഭാഗത്ത് ഉ
ആ ആ
ഉം അപ്പോ വൈകുന്നേരം പോയി രാവിലെ വന്ന് നല്ല എല്ലാരും തറവാട് കൂടി ഫുഡ് ഉണ്ടാക്കലും അവടെന്ന് പാട്ടും കളിയൊക്കെ ആയിട്ട് നല്ല രസായിരുന്നു ഉം അതന്നെ എല്ലാരും പട കൂടുമ്പോൾ അത് വേറെ രസ ആണല്ലോ കുടുംബ എല്ലാ കുടുംബത്തിലെല്ലാരും കൂടുമ്പ തന്നെ കുടും മക്കളും എല്ലാ മക്കളും തമ്മിൽ ഇങ്ങനെ കൂടുമ്പോ വേറെയൊരു വൈബ് ആണ് ആഹ് ഇങ്ങള് എങ്ങാട്ട് പോയീന്ന് വെക്കേഷന്ല്
ഞങ്ങള് ലുലു മാള് അവടെ അടുത്തേക്ക പോയെ ഉം
മക്കൾക്കാണ് ഇപ്പ കാര്യാട്ട് എങ്ങട്ടെങ്കിലും ഒന്ന് പുറത്ത് പോവണ്ടേ ആഹ് അതന്നെ അതന്നെ അവർ ഇങ്ങനെ ഇപ്പ സ്കൂള് തുറന്നു ആഹ് പെരുന്നാള് കാര്യയിട്ടൊന്നും പോയില്ല ഇപ്രാവശ്യം അങ്ങനെ കുടുംബത്തില് രണ്ട് മൂന്ന് സ്ഥലത്ത്ക്ക് പോയി പിന്നെ അധികം പോയിട്ടില്ല ഉം ഉം ഉം അന്നൊക്കെ ഉഷാറായി കഴിഞ്ഞു ഉം ഉം
ഉം ഫുഡൊക്കെ ഇണ്ടാക്കുവോ എല്ലാം ഇണ്ടാക്കുവോ
ക്കെ ഇണ്ടാക്കും ഇക്കൊന്നും അറിയ്ണില്ല കല്യാണക്കെ ക കഴിഞ്ഞ മക്കളൊക്കൊ ആയാരെറിപിന്നൊക്കെ പഠ്ച്ചു. ആഹ് ഒക്കെ ആഹ് ഒക്കെമ്മാര്ക്കത് വിട്ടൊട്ക്കലാ എല്ലാ പണീം കാര്യങ്ങളും. നമ്മള് ആഹ് നമ്മളൊക്കെ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആഹ് സ്വന്താ അതന്നെ ശരിയാണ് നമ്മളന്ന് വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയ ചെയ്ത് വേഗം സ്കൂൾക്കൊക്കെ പോവാന്നല്ലാതെ അട്പ്പത്ത്ക്കൊന്നും പോവേല്ലേനി പിന്നെ നമ്മളെ ആ കൊ കൊറച്ചൊക്കെണ്ട് ചെടികളൊക്കെ ഇണ്ട് ഉം ഉം അപ്പൊ അങ്ങനെ ഉം ഉം ഉം ഉം അപ്പൊ ഉം
വീട്ടിലങ്ങനെ കൊതുകിന്റെ ശല്യുണ്ടോ പ
ആഹ് ഇപ്പൊമായ ആ ഇപ്പ നായ്ക്കളൊ ക്കെണ്ട് നായ്ക്കളെധിക ഇണ്ട് ഇപ്പങ്ങനെ കോയി ഇണ്ട് കോയിന്റെ ബേക്കിലാണ് നായ്ക്കള് കോഴികള തൊറ്ന്ന്ടാ വെയ്യ
ങ്ങാ ആഹാ
നായ്ക്കളും, കീരികളൊക്കെണ്ട് മ് മ് അതെ അവടെണ്ടോ? അവടെണ്ടോ?
എഹ് ഇവ്ടെ അങ്ങനില്ല കൊറവാണ്. ഇവടെ നായ്ക്കൾടെ ശല്യക്കെ കൊറവാണ്. കൊതുക്ണ്ട് ഇഷ്ട്ടംമാതിരി. ‌ കൊതുകിന്റെ ഭയങ്കര ശല്ല്യെണ്ട് ആഹാ പഴ വാഴയൊക്കെ ഇണ്ടാ വീട്ട്ല് വാഴെ?
വാഴ ആ വാഴണ്ടായിരുന്നു അധികൊന്നുല്ല ഇന്നാലും നമ്മളാവശ്യത്തിനൊക്കെണ്ടായിരുന്നു പയത്തിന്റെ. ഇതിനൊക്കെ വാണ്ടി ഇപ്പൊക്കെ അതായി ഇഞ്പ്പൊ അയിശ്ങ്ങന്നൊക്കെ കുയിച്ച്ടണം
ഉംഹ് ചെടികളെക്കെണ്ടാ?
ആഹാ ചെടികള്ണ്ട് ചെടികള് റോസ് ണ്ട് പിന്നെ വേറെ കളർച്ചെടികളെക്കെണ്ട് ഉം പിന്നെ വീട്ടിലുണ്ടോന്ന് ടൂറ് പോയപ്പോ അല്ല അന്നും മയൊന്നുല്ല അന്നക്കെ പിന്നെ ആ വെക്കേഷന്റെ സമയത്ത് നല്ല ചൂടല്ലേരുന്നോ? ഇപ്പം ഭയങ്കര ചൂടല്ലേ? ഇപ്രാവിശ്യം നല്ല ചൂടാ ആഹ് അതെ അതെ. ഇങ്ങക്ക് വെള്ളത്തിനെന്തോ ബുദ്ധിമുട്ട്ണ്ടായിനിയോ അവിടെ?
ഇവടെ കൊ ഒന്നും ബുദ്ധിമുട്ടൊന്നുണ്ടായിലാ
ആഹ് ആഹ് ആഹ് ശെരി.
ഇവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവലില്ല കെണറൊക്കെണ്ട്. ആഹ് കിണറ്ണ്ട് ആഹ് പിന്നെ വേറെന്തൊക്കെയ വിശേഷോക്കെ ഹാ
ആളാ
മക്കള് മൂന്നു പേര്
ആ ആ ചെറുത് ഇൻക്ക് രണ്ടാള്
ആഹ് ചെറുതിന് മൂ അഞ്ച് വയസ്
ആ അഞ്ചയ്‌സ് ലേ ചേർത്തിണോ നെയ് സറി ചേർത്തിയോ
ആഹ് ചേർത്തി ചേർത്തി ആഹ്
അടു അടുത്തന്നെണോ
ആ അടുത്ത് തന്നെയാണ്
ഉം ഉം കര്ച് ആ ഇവിടെ അടുത്തന്നെ ഇവിടെ നോ ക്ക്യ കാണും സ്കൂൾ പോവാനും വരാനൊക്കെ സുഖാണ് ആ ഇന്താന്നട്ട് പുതിയ സ്കൂളായിട്ട് കരച്ചിലൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല
ആ ആഹ് നല്ലുട്ട്യാല്ലേ ഓ ഓ നല്ലൊട്ടിയാണ് ലേ ഉ ഉം വീട്ടില് ആരൊക്കെള്ളെ ഇങ്ങളെടുത്തന്നെണോ
ആഹ് അങ്ങന ആഹ് അവ്ടെതന്നെയാണ് ആഹ് അതെ ന്നെണ് ആഹ്
ഉം ഉം
പച്ചക്കറിയോക്കെ കടെന്ന് വാങ്ങിക്കുവല്ല വാങ്ങിക്കായിരിക്കുവല്ലേ
ആഹ് പച്ചക്കറി കടെന്ന് വാങ്ങലാണ് പിന്നെ നമ്മക്ക് മുരിങ്ങന്റെലണ്ട് പിന്നെ ഈ വെണ്ടണ്ടായിരുന്നു അതൊക്കെ ഇപ്പോ കഴിഞ്ഞു പിന്നെ പിന്നെ എന്താ പറയാ പിന്നെ പേരക്ക അങ്ങനത്തൊക്കെണ്ട് പിന്നെ ഒരു ചെറിയൊരു മാവും തയ്യ് ഉണ്ടായിനി മാങ്ങണ്ടാവണെ അയ്ന്റെ ഈപ്രാവശ്യം ആദ്യായിട്ട് ഇണ്ടായതാ മാങ്ങ സന്തോഷായിരുന്നു നല്ല നമ്മള് നമ്മള് കുഴിച്ചിട്ടൊരു മാങ്ങണ്ടാവുമ്പോ വേറെ രസ ണല്ലോ നമ്മളെ വീട്ടില് അതെ ആഹ് അതന്നെ അതെ അതെ ഇപ്പ ഇപ്പൊക്ക പിന്നെ ചെറിയ മാവും വയ്യല്ലേ പണ്ടൊത്തെ മാതിരിയല്ലല്ലോ പണ്ടൊക്കെ വല്യ മാവും പഞ്ചാരാങ്ങ കോമാങ്ങ അങ്ങനെ കുറെ മാവ്കള്ണ്ടായ് നി ഇപ്പൊ പഴയ മാങ്ങ കിട്ടാന് എവിട്ന്നും കിട്ടൂലല്ലേ പ്രയാസാലെ ഒക്കെ മുറിച്ച് ഒഴിവാക്കിട്ടൊക്കെ
ആ
നിങ്ങക്ക് അവിടെ മാങ്ങി ചക്കൊക്കെ ഉണ്ടോ
ഇവിടെ ഇല്ല ഞങ്ങളുടെ അടുത്തന്നൊക്കെ കിട്ടും ഉ അടുത്തുന്നൊക്കെ തരും
ഉ ശരി ചക്ക എങ്ങനെ ഉണ്ടാക്കല് ഉണ്ടാക്കിയ് ഉപ്പേരിയോ
ആഉപീരിപോല്ലേ
ഉം
എന്നിട്ട് കറി ആ സാമ്പാർ കറി വെണ്ടക്കെ കറി വെച്ചല്ലേ
ഇന്ന് രാത്രിയെക്ക് പ്പന്താ ഇനി നി രാത്രിയൊക്ക് രേഷം പോരായിണ്ട് ആ ശരി ഇന്ന് ചെൽപ്പോ രാത്രി ചപ്പാത്തിയാക്കും
ആ ഇവിടെ അത് തന്നെ ചോറ് തന്നെയ ചപ്പാത്തിയൊന്നും ഉണ്ടാക്ക ലില്ല ആ ഇല്ല ഇല്ല ഉ ശരി
ആ ആ ചെയ ചീര അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചീരെ ചീര ഒന്നും ഉണ്ടാക്കിയല്ലാ
ഞാൻ മലട്ട
ചീരകളൊന്നും ഉണ്ടാക്കിയല്ല വീട്ടില്